ഹലോ
ഹലോ
ഹലോ ആ കേൾക്കുന്നില്ലേ?
ആഹ് കേക്കാം കേക്കാം കേക്കാവോ പറയണ കേക്കാവോ ആഹ് ചെല സമയത്ത് ഈ ഫോണ് ഒരു ഇച്ചിരി ഡിസ്റ്റർബൻസ് ഉണ്ട് ചെലപ്പോ ആരെങ്കിലും വിളിച്ചാലേ കുറച് കഴിഞ്ഞേ നമുക്ക് കേൾക്കാൻ പറ്റത്തുള്ളൂ ഉം
അതെ ആ അല്ലെ പെട്ടെന്ന് ഞാന്
എന്തോ ആഹ്
കെന്താ കൊഴപ്പംന്നില്ല ആ അഹ് നല്ല വിശേഷങ്ങള് ഇങ്ങനെ പോകുന്നു. അതാണ് മഴയുണ്ടെങ്കിൽ ഇത്ര ക്ലിയർ ചെലപ്പൊ കിട്ടൂല ഇപ്പൊ മഴയില്ല ഇപ്പ അതെ ഇവിടെ ഇന്നലെ രാവിലെ നല്ല മഴയേര്ന്നു നല്ല മഴ ഇടി മിന്നൽ അപ്പം ഞാൻ വിചാര്ച്ചു മൺസൂൺ തൊടങ്ങി മഴക്കാല ഇവിടെതൊ ടങ്ങി ഇനി ഒരു എന്താ പറയാ ഇനി വെളിച്ചം വെക്കില്ലാന്നൊക്കെ വിചാരിച്ചു പക്ഷെ ആഹ് ഉച്ചായപ്പോത്തിനും ഭയങ്കര വെളിച്ചായി അതിനുശേഷ ട്ട് പിന്നെ മഴ പെയ്തിട്ടേയില്ല ആഹ് എന്തായാലും
രാത്രിയൊക്കെ നല്ല മഴയാര്ന്നു രാത്രിയിലും മിനിയാന്ന് വൈകീട്ടൊക്കെ നല്ല മഴയായ്ര്ന്നു ഇടിയുണ്ടായിരുന്നു ഈ പറഞ്ഞ പോലെ ശെരിയാ
അതെ അതെലേ ഉം ഇനി മിക്കവാറും സ്കൂൾ തൊറക്കുന്നേനന്സരിച്ച് അതെ ആ അതെ നി സ്കൂൾ തൊറക്കുന്നതന്സരിച്ച് എന്തായാലും ആഹ് അതെ ആ ഒന്നാന്തി മഴ തന്നെയാണ് രും മഴയാണ് അതെന്നെ എങ്ങനത്തെ മഴ നല്ല മഴ
അതെ നല്ല ഡ്രെസ്സ്ടെൽ അന്ന് നമ്മള് പുതിയ ഡ്രസ്സൊക്കെ ഇട്ടോണ്ടാ പോണ ല്ലെ പുതിയ ഡ്രസ്സിട്ടോണ്ടോ മഴയ്ത്തീ നനഞ്ഞു കുളിച്ചാ വര്ന്നേ അന്നക്കേരു കാലം
ക്ക് പുത്യേ ബുക്കും എല്ല ല്ലാം നല്ല സ്മെല്ലൊക്കായ്ട്ട് ഹാപ്പ്യായിട്ട് പോകും. പക്ഷേ ഇപ്പറ്ഞ്ഞപോലെ നനഞ്ഞ് പിഴിഞ് തിര്ച്ച് വരൊള്ളൂ.
അതെ.
പക്ഷെ അതിന്റെ മാധുര്യം ആലോചിക്കുമ്പോ,
ആഹ് അതൊക്കെ അന്നൊരു നല്ല കാലം ഇല്ലേ? പക്ഷെ അന്നൊന്നു പറഞാൽ, നമ്മളീ പറയുന്ന പോലെ നമക്ക് സ്കൂൾ ബസ്സോ കാര്യങ്ങളോ ഇല്ല അല്ലേ. നമ്മളെ ആരെങ്കിലും ചെറിയ ചെറി അതെ നമ്മള് ചെറിയ, പിള്ളേരാണെങ്കി നമ്മളെയാ പിന്നെ വീട്ടീന്നല്ല, അല്ല വീട്ടീന്ന് സാധാരണയല്ല അവ്ട്ന്ന് കൊറെ പിള്ളേര് കാണും. ഈ പിള്ളേരെല്ലാം കൂട
അതെ. നമ്മളൊരു ഗ്യാങ്ങായിട്ടേ പോവു, അതെ മിഠായൊക്കെ വാങ്ങി ച്ച് ഗ്യാങ്ങായ്ട്ട് പോവും. ഉം അത്, ഇപ് ഇപ്പ നമ്മക്ക് നമ്മളെ പിള്ളേരങ്ങനെ വിടാൻ പറ്റണില്ല. ഏ ഒന്നുല്ല
ഇല്ല നമ്മ്ടെ പിള്ളേർക്കറിയില്ല. അവരോട് പറഞ്ഞ് നമ്മള് കൊടുത്താ മാത്രമേ അവർക്ക് അയ്നെ കുറിച്ച് അറിയത്തൊള്ളൂ.
പക്ഷെ ഞങ്ങളെവ്ടെക്കെന്താന്നറിയോ പ്പം പറഞ്ഞ് വിടാ അട്ത്താണ് സ്കൂള്. എന്നാലും ഞാൻ വണ്ടിയിൽ തന്നെ പറഞ്ഞയ്ക്കണേ, കാരണം പട്ടികളുടെ ശല്യം ഭയങ്കരം. അപ്പ ഇപ്പാണെങ്കിൽ അവര്ടെ ഒര് ആക്രമണാണല്ലോ, അപ്പെന്താന്നറിയില്ല. എന്തുകൊണ്ടാണിപ്പങ്ങനെ കൂടുതല് ഒന്നും എനിക്കറിയില്ല. പക്ഷെ പേടിയാണ് അപ്പോ അങ്ങനെ പേട് പേടിയുള്ളത് കൊണ്ട് ഞാന് വണ്ടിയിൽ ഒന്ന് വിടും.
ആ ഒരു കാലഘട്ടത്തി ജീവിച്ചു. ഈ കാലഘട്ടം നമ്മൾ പറയും പഴേകാലം, പുതിയ കാലം അങ്ങനൊര് കാലഘട്ടം ഇല്ല. പഴയ കാലംന്ന് പറഞ്ഞാൽ അത് അന്നത്തെ കാലഘട്ടം അങ്ങനായിരുന്നു ഇല്ലെ. ഇന്നെത്തെ കാലഘട്ടം ഇങ്ങനെ. അന്ന് നമ്മക്ക് ഏഹ് ഫോണില്ലാത്ത സമയത്ത്, അല്ലാ അപ്പ നമ്മൾ ഓർക്കും നമ്മൾ ഫോ ഫോണില്ല ഫോണില്ലാത്തെ നമ്മളെല്ലാ എല്ലാ വീട്ടിലും ഫോണുണ്ടോ ഇല്ല. അന്ന് പേപ്പറിൽ നിന്നൊക്കെ ഉള്ള ന്യൂസുകളേ നമ്മളറിയുന്നൊള്ളൂ. അന്നിങ്ങനെ ജീവിച്ചേ പറ്റത്തൊള്ളൂ.
അന്നും പേ പ്പർ റീഡിങ് നന്നായിട്ട് ഇണ്ടായിര്ന്നു. ആഹ് അതെ. അതെ നിവർത്തിയില്ല. ഇനിയിപ്പം നമ്മള് സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലാതെ നമ്മൾ ജീവിക്കാണെങ്കിൽ, ഇല്ല്യാ ഇല്ലാ അത് ഇഞിപ്പോ നമ്മള് സോഷ്യൽ മീഡിയുമായിട്ടൊര് ബന്ധം ഇല്ലാന്നിണ്ടെങ്കിലില്ലോ നമ്മള് ആഹ്,
കഴിഞ്ഞ ദിവസം ഞാന് സൂപ്പർ മാർക്കറ്റി ചെന്നപ്പോ നമ്മടെ ഏഹ് വനിത, വനിതാ, മഹിളാരത്നം ഒക്കെ ഇങ്ങനെ ആ ഒര് അടിക്കി വെച്ചേക്കുന്നു. അപ്പൊ ഞാന് നമ്മളൊക്കെ ഈ പണ്ടെന്ന്‌ പറഞ്ഞാൽ വനിതയൊക്കെ വരാനിങ്ങനെ നോക്കിയിരിക്കൂല്ലേ? എന്തൊരു സുഖമാ അതൊക്കെ വായിച്ചു കഴിയുമ്പം തന്നെ. ഇപ്പൊ നമ്മള് വനിത എന്ന് പറയുന്ന കാ കണ്ടപ്പോ നമുക്ക് ഒരു അതിശയം പോല.
ഒന്നും ഇല്ല നമ്മുടെ എന്റെ ചെറുപ്പകാലം എന്ന് പറയുമ്പ, ബാലരമ, ബാലമംഗളം, ബാലഭൂമി
മായാവി ഇല്ലേ.
അതെ. പിന്നെ നമ്മടെ കളിക്കുടുക്കാ അതുവരെ വായിക്കാരുന്നു. കളിക്കുടു മാജിക് പോട്ട് ഉണ്ടായിരുന്നു. പക്ഷെ മാജിക് പോട്ട് പിന്നെ പിന്നെ ആണ് വന്നെ. ഇല്ല. എന്റെ കുട്ടികൾക്കൊന്നും ഇങ്ങനെ ബുക്ക ഉള്ളത് പോലും അറിയില്ല. മായാവിനെ അറിയാം, നമുക്കത് നിന്നെ കോമിക്ക ആയി ട്ട് ഇങ്ങനെ വന്നില്ലേ. കാർട്ടൂൺ ആയിട്ട് നമുക്ക് വന്നോണ്ട് മായാവി സീരീസ് കാണും. ഉം.
അല്ല പക്ഷെ ഒര് കാര്യൊണ്ട്. നമ്മളേ നമ്മള് ഈ എപ്പോഴും ബു ക്ക് വായിക്കുന്നേന്റെ ഒരു സുഖം വേറെയാ, ഇല്ലേ. അതിനൊരു പ്രത്യേകതയാ. നമുക്ക് അത് ബ്രെയിൻ ആണേലും എനി ക്ക് തോനുന്നു അത് തന്നെയാ നല്ലത്. ഈ ബുക്ക് വായി, പണ്ട് ലെറ്റർ വരുന്നത്. നമ്മുടെ ഗൾഫി ലുള്ള ആൾക്കാരുടെ ലെറ്റർ വരുമ്പോം, നമുക്കത് വായിക്കുമ്പം അതിന്റെ ഒരു സുഖം അറി ഇപ്പോഴ ഇപ്പോഴാണേ, അപ്പ അപ്പ അപ്ഡേഷനാ. പക്ഷെ ആ ഒ രു ഏഹ് അത്രെ ഒരു സുഖം കിട്ടോന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തോ
അതെ ക്രിസ്മസ് ഓണം പെരുന്നാളൊക്കെ വന്നു കഴിഞ്ഞാ ഗ്രീറ്റിംഗ് കാർഡ്സ് അയക്കോല്ലോ നമ്മള് അതൊന്നും ഇപ്പ ഇല്ലല്ലോ കാഡ്സ് സെൻ്റെയ്യ്ണ പരിപാടിയൊന്നും ഇല്ല്യാ. അതെ സെന്റയ്യ്ണ് പോസ്റ്റ് ഓഫീസ് തന്നെ ഇല്ലാത്ത ഒരവസ്ഥ തന്നേണ്
ത് അത് ശരിയാ അങ്ങനെയൊക്കെ ഓരോരോ കാര്യങ്ങള് പഴയതുമായിട്ട് ഇത് കമ്പയർ ചെയ്ത് നോക്കുമ്പോ ഒത്തിരി നമുക്ക് ഒത്തിരി മിസ്സിങ് ഉണ്ട് എല്ലം ത്തിരി മിസ്സിംഗുണ്ട്. അപ്പാ ഒരു കാലഘട്ടത്തെ നമ്മൾ ജീവിച്ച് നമുക്ക് കൊറ ച്ചൂടെ നമുക്ക് ഇപ്പോഴത്തെ പിള്ളേർക്ക് അങ്ങനെ ഒരു മെമ്മറീസ് ഇല്ല അവർക്ക്ന്ന് പറഞ്ഞാ അവറ ചിന്താഗതി വേറെ അവറ ചിന്താഗതി അവർ പറഞ്ഞിട്ടില്ല അവരങ്ങനെയല്ലേ ജീവിക്കുന്നെ. ഇപ്പം നമ്മള് ആ ഈ ഒരു കാലഘ ട്ടത്തി ജനിച്ചായിരുന്നങ്കി നമ്മളും അങ്ങനെ ജീവിക്ക
ഉ അവര്നി അടുത്ത ജനറേഷൻ വരുമ്പോ അവര് പറയും ആഹ് ഞങ്ങടെ കാലത്ത് ഇങ്ങനെയായിരുന്നു നിങ്ങളെ ജനറേഷൻ എങ്ങനെ ചോയ്
ണ്ടായിരുന്നു അവരുടെ കാലത്ത് വരുമ്പോൾ അതും കാണത്തില്ല
അതെ അപ്പൊ അവര് ചോ പറയും അവരുടെ തലമുറയോട് ചിലപ്പം അവര് പറയുമായിരിക്കും നമ്മളീ പറഞ്ഞ പോലെ ഞങ്ങടെ കാലമായിരു ഉം ഒന്നും വ്യത്യാസം ഇല്ലാത്തതു ആണ് നമ്മുടെ സദ്യയും ബിരിയാണിയും ഫുഡൊക്കെ ആയിരിക്കും ചെലപ്പം വല്യ വ്യത്യാസം വരാതെ പോണത്.
ആഹ് അതെ ഫുഡിന് മാത്രേ ഉള്ള ന്ന് തോന്നുന്നു വലിയ വിത്യാ പക്ഷെ ഫുഡിന് വന്ന് പറഞ്ഞെന്ന് പറഞ്ഞ പോലെ ഫുഡിന് ഇപ്പം പഴയ പഴയ ടേസ്റ്റിലോട്ട് ആൾക്കാര് മാറാൻ ശ്രമിക്കുവാ
അതെ അത് ഇഷ്ടണ്ട് എല്ലാർക്കും തനതായ രുചികൾ എപ്പോഴും അവർക്ക് ഇഷ്ടണ്ട് ഇഷ്ടല്ലാന്ന് പറയില്ല. ആഹ് പുതിയതന്നെ അവര് അഡാപ്റ്റ് ചെയ്യ്ണുണ്ടെങ്കിൽ കൂടെ അവര് പഴമേ ആ ഒരു ഫുഡിന്റെ കാര്യത്തിൽ അവര് ഇഷ്ടപ്പെടുന്നുണ്ട്.
പഴിങ്ങുഞ്ഞി പ്രത്യേകിച്ച് പഴിങ്ങുഞ്ഞി ഇല്ലയോ
ഞങ്ങൾടെ അവടെ അത് കുറവാണ് പക്ഷെ എന്നാലും ആ പഴയൊരു സാംഭവങ്ങൾ അത് എനിക്ക് തോന്നുണു ആ ഭാഗ
ആഹ് ഞങ്ങടെ ഈ ഭാഗത്തോട്ടൊക്കെന്ന് പറഞ്ഞാ നിങ്ങടെ ആ അവിടവുമായിട്ട് കമ്പയർ ചെയ്ത് നോ ക്കുമ്പം നമ്മടെ ഇവിടെ വേറൊരു സ്റ്റൈല് അവിടെ വേറൊരു സ്റ്റൈല് ഇല്ലയോ? സംസാര രീതി തന്നെ വ്യത്യാസവില്ലേ
പിന്നേ. സ്ലാങ് എത്രയോ വ്യത്യാസംണ്ട്. പ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവുമല്ലോ തീർച്ചയായും ഉം അത് ശരിയാണ്. ഉം ഊം. പിന്നെ വേറെ, എന്താണ് ചായ കുടിയൊക്കെ കഴിഞ്ഞൊ വൈകുന്നേരത്തെ?
എന്തോ
വൈകുന്നേരത്തെ ചായ കുടി കഴിഞ്ഞോന്ന് ചോയിക്ക.
ആഹ് ചായ കുടിയൊക്കെ കഴിഞ്ഞു. ചായ കുടി കഴിഞ്ഞു. പിന്നെ ഞാന് ഈ പറയുന്ന പോല ഞാനിന്ന് പോയില്ല. ഞാൻ ജോലി ചെയ്യുന്ന ഒരാളാ ഞാന് ഞാൻ മിൽമേ വർക്ക് ചെയ്യുന്നുണ്ട് മിൽമേല്ലേ, മിൽമേ സെക്രട്ടറി ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, അപ്പം ഇന്ന് പോയില്ല.
അതെല്ലെ. എന്റെ തൊട്ടപ്പുറത്ത് മിൽമേട ബൂത്താണ്ന്ന് പറയാ.
ആണോ ആഹ് അതുപോലുള്ള ഒരു ക്ഷീരസംഘത്തിലെ സെക്രട്ടറിയാ. ഉഹും ആഹ് അപ്പൊ നിങ്ങടെ അവിടൊക്കെ പശുക്കളൊക്കെ ഉള്ളവരുണ്ടോ?
ആഹ് പശുക്കളൊക്കള്ളണ്ട് ഞാന് ഒരു നാട്ടുംപ്രദേശം തന്നെയാണ്. അതുകൊണ്ട് പാൽ അവൈലബിൾ ആണ് ഉം അതൊക്കെ നന്നായിട്ട് കിട്ടും അല്ല അതിപ്പോ നമ്മൾ അവിടെ ചെല്ലുമ്പോ നേരിട്ടൊരു കസ്റ്റമർ വരുമ്പോ അവരേന്നും നമുക്കിങ്ങട് ഒഴിച്ചു തരുവല്ലോ അവര് അങ്ങനെ തരുവല്ലോ ആഹ് ആഹ് ഇത് പിന്നെ അപ്പൊ അങ്ങട്ട് പോണ വഴിക്കന്നെ നമ്മള് അത് പാൽക്കാരൻ കൊണ്ട് തരുന്നതാണ്. ചേട്ടൻ കൊണ്ടു തരും അങ്ങനെ. അതൊക്കെ നന്നായിട്ട് അവൈലബിൾ ആണ്‌ട്ടോ ഇവടെ അതോണ്ട് കൊഴപ്പല്ല്യ. ഉം ഇപ്പൊ വ കമ്പാരറ്റീവ് ലി വെള്ളൊക്കെ ഉള്ള നാട് തന്നെയാണ്ത് പക്ഷെ ഞാൻ ണ് ഇന്നെ കല്യാണം കഴിച്ച സ്ഥലത്ത് ഏഹ് കൊർച്ച് വെള്ളത്തിന് ലഭ്യത കുറവാണ്. ഞങ്ങടെ വീട്ടില് കിണറിനൊന്നൊരു കുഴപ്പല്ല. നല്ല വെള്ള ള്ള കിണറാണ്. അപ്പൊ ഈ വെള്ളവും പുല്ലും ഒക്കെ പ്പോ സ്വാഭാവികമായിട്ട് കുറയുമ്പോ പശുക്കളും കുറയന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ ആ അപ്പൊ പാലിന്റെ ലഭ്യത കുറച്ച് കുറവാണ് അവിടെ നമ്മൾ ഈ പാക്കറ്റ് മിൽമ പാൽ തന്നെയാണ് ഡിപ്പെൻഡയ്യാറ്
ആഹ് ആഹ ആഹ് ഹഹ് ആ ആ മിൽമ ഒന്നും കൊഴപ്പമില്ല നല്ല പാല പക്ഷെ കൂടുതലും ആൾക്കാർ ഈ നമ്മുടെ ഫ്രഷ് മിൽക്ക് വാങ്ങിക്കാനായിട്ടാണ് അവർക്ക് അതാ കൂടുതൽ ഇഷ്ടം അവർ കുടു ഇഷ്ടംന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു പ്രത്യേകതയല്ലേ നമ്മള് മിൽമ എന്ന് പറയ നമ്മള് പാക്കറ്റ് പാലന്ന് പറയ്പോ അത് പാർട്രൈസ്ഡ് ചെയ്തൊക്കെ വരുമ്പോ ചിലർക്ക് ഇഷ്ടപ്പെടുത്തില്ല ചിലർക്ക് ഇതാണ് ഇഷ്ടം കൂടുതലും ഒണ്ട് നമ്മുടെ ഇവിടെ ആണേിലും പാൽക്കാർ ഈ പാ പശുവിനെ വളർത്തുന്നവരെ എണ്ണമൊക്കെ കുറഞ്ഞിട്ടുണ്ട് പണ്ട് ഞങ്ങളുടെ ഈ മിൽമലൊ ഞാൻ ഇവിടെ കയറിയിട്ട് രണ്ടു വർഷ ആയതേ ഉള്ളൂ അപ്പം പണ്ട് ഇവിടെ പ മൊത്തം മുന്നൂറ് ലിറ്റർ വന്നൊണ്ടിരുന്ന സാധനത്തി ഇപ്പം ഇപ്പം ഡെയിലി ഒരു എഴുപത്തിമൂന്ന് ഓലിട്ടറോ
ആഹ് ആഹ്.
അത്രയേ ഉള്ളൂ അത്രയൊക്കെ ആൾക്കാർ കുറഞ്ഞഞ് പാല് ഈ കൃഷിക്ക് ഫാർമേഴ്സ് കുറഞ്ഞു
അതെല്ലെ ആ ആ അല്ല എല്ലാവരും വേറെ ഓരോ ജോലികളിലേക്ക് വറുമ്പോ നമ്മുടെ ഈ ഇങ്ങനത്തെ തൊഴില് ആ
യ ഈ പശുവിനെ വളത്തന്ന് പറയാൻ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലൊന്നുമ അല്ല അ ശരിക്കും കഷ്ടപ്പാടുള്ള കാര്യം തന്നെയാ
പിന്നെ എന്റെ വീട്ടില് എന്റെ ഉമ്മാക്ക് ഉണ്ടായിരുന്നു ഒരു പത്ത് ഇരുപത് കൊല്ലം മുമ്പോട്ട് എനിക്ക് ഓർമ്മുണ്ട് അതെ അതെ ആ പിന്നെ ഞങ്ങള് കൊറേ
പിന്നെ പ്രത്യേകിച് ഒരു രണ്ട് മൂന്ന് ഇത് തന്നെ ആദായ വ എന്താ പറയുന്ന വരുമാന മാർഗമായിട്ട് ഉള്ളവർക്കാണെങ്കിൽ ഇത് ഒക്കത്തില്ല. ക അവടെ എവിടെങ്കിലും പോയിട അത് എനിക്കറിയാം നേരിട്ട് ഞാനിപ്പോ അവിടെ ജോ ചെയ്യുന്ന ആളായതുകൊണ്ട് എനി
അതെ അവര് ആ ഒരു കാര്യത്തിന് അത്രയും ഡെഡിക്കേഷൻ കൊടുക്കണം അല്ലെ? ആ ഹണ്ട്രഡ് പെർസെന്റേജ് അവ അവരുടെ അവരുടെ ടൈം അവര് കൊടു
ആ പക്ഷെ അവർക്ക് അതിന് തക്കതായിട്ടൊ ഒരു ആനുകൂല്യങ്ങളോ ആനുകൂല്യങ്ങളല്ലേ ഇപ്പം തന്നെ പാലിന് വില കൂട് ട്ടോന്ന് പറഞ്ഞല്ലാതെ പക്ഷെ കൂട്ടിയിട്ടില്ല ഇതുവരെ കൂട്ടിയിട്ടില്ല ഇല്ല ഇല്ല ഇല്ല പിന്നെ അവര് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ അവരെ. പറയ അതില് പിണ്ണാക്കിനൊക്കെ നല്ല വിലയാണ് അപ്പൊ അവര് വീടുകളിൽ കൊടുക്കുമ്പോ അവർക്ക് നല്ല അവര് ചിലപ്പോം നല്ല വില എടുക്കുന്നുണ്ട് കാര്യ ഇപ്പൊ ഇപ്പൊ ആൾക്കാരന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടുകളിൽ അവര് വണ്ടിയെ കൊണ്ട കൊടുക്കും ഇപ്പൊ ഈ പിന്നെ പശുക്കള ഉള്ളവരെ അവര് സർവീസ് പോലെ വീടുകളിൽ കൊണ്ട് കൊടുക്കും അപ്പൊ ഡയറക്ട് കൊണ്ടോ കൊടുക്കും അപ്പൊ അവര് സർവീസ് ചാർജ് ഉൾപ്പെടെയ എല്ലാം കൂടെ എടുക്കുന്നുണ്ട് പക്ഷെ കഷ്ടപ്പാടാന്ന നീ ഉള്ളിത്
അതെ പിന്നെ ഓോത്തർ ഓരോരുത്തർക്കൊരു ഹരം പോലെ ഉണ്ടാവലോ ഒരു ഇൻട്രസ്റ്റ് ആായിയിരിക്കും ഭയങ്കര
ആഹ് ചിലർക്ക് അത് പിന്നൊരു കാര്യണ്ട് പോയെ അതിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെലർക്ക് അത് എന്താ പറയുന്ന അത് വല ഫാം പോലും നടത്തുന്നവർക്ക് രണ്ടും മൂന്നും നാലും മൂ പശുക്കളെയൊക്കെ വളർത്തുന്നവരന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അങ്ങനെ വേലക്കാരെ വെച്ച് ചെയ്യാൻ പറ്റത്തില്ലല്ലോ ഒന്നും പറ്റത്തില്ല
ഈ വാണിജ്യാടിസ്ഥാനത്തിൽ ചെയ്യുന്നവർക്ക് അതനുസരിച്ച്
ആ അത് അത് അവരിപ്പം ചിലപ്പോ ഒരു ആരലും ഒക്കെ നിർത്തി ചെയ്യിപ്പിക്കാം അല്ലാതൊക്കെ ഉള്ളവർ പറഞ്ഞുഴിയാൽ അവർക്ക് ഇതിൽ നിന്ന് വരുമാനം ഉണ്ടില്ല എന്ന് പറഞ്ഞു പറയാൻ പറ്റത്തില്ല വരുമാനം കിട്ടും ആഹ് എന്നാ ശരിയന്നാലേ ഓക്കെ ആഹ് ഓക്കെ ബൈ